ഹലോ
ഹലോ
ഹലോ
ആഹ് കേക്കാവോ
ആഹ് കേക്ക
എന്തൊക്കെയണ്ട് വിശേഷം
അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോന്നു
ഉം ചോറൊക്കെ തിന്നോ
ആഹ്
ചോറിനെന്താ സ്പെഷ്യൽ എന്താ ഇണ്ടായിഞ്ഞ് ഇന്ന്
ആ മീൻ പൊരിച്ചതും മീൻകറിയും പിന്നെ പയർ താളിച്ചതും മേഴ്ക്ക്വരട്ടിയൊക്കെ ഉണ്ടായിരുന്നു
പിന്നെന്ത് പേര താളിച്ചതും
മെഴ്ക്ക്വരട്ടി
അതെന്താ സാനോ
കോവയ്ക്കാ
കോവക്കല്ലേ ആഹ് ഉപ്പേരി വെച്ചത്
ആഹ്
ഞങ്ങളൊക്ക്ണ്ട് വേറെയാണ് പറയല് കോവക്കാന്ന പറയുള്ളൂ കോവയ്ക്കാണ് ഇങ്ങ്ട്ട് പറയലേ
ആ ആഹ്
അതാണ് അത്ര മനസിലാവാത്തത്
ആ ആ
മഴയുണ്ടോ അവിടെ
ആ മഴയുണ്ട്
നല്ല മഴയാ
ആഹ്
ഇവടയും അങ്ങനെതന്നാ നല്ല മഴ ആ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന് നേരം വൈകിന്ന് കഴിക്കാഒര്ങ്ങാ
ആഹ്
കൊറച്ച് നേരമായി മായായോണ്ടേ എല്ലാ പണിക്കും നേരം വൈകിപ്പോകുന്നാണ്
ആ ആ
അപ്പൊ കഴിക്കാൻ വേണ്ടി ഇരുന്നാണ് ഉമ്മേം ഞാനും ഹസ്ബന്റ് പണിമതിയാക്കി വന്നിട്ടില്ല ഓല് വന്നിട്ട് ഓലിരുന്നോളും ഞങ്ങൾ കാത്തിക്കല്ല ഉം വന്ന് ചോറ് കുളിച്ചൊക്കെ ആവുമ്പോത്തിന് മൂന്നര നാല്മണിയൊക്കാകും
ഓ ഓ
വന്നുങ്ങാണ്ട് കയിക്കും മക്കളൊക്കെ ഉണ്ടോ
ആഹ് ഒരു മോളുണ്ട്
ആഹ്
രണ്ട് മാസം മൂന്ന് മാസെ ആയുള്ളൂ
ഏഹ് മൂന്നു മാസെ ആയുള്ളൂ ല്ലേ
ആഹ്
ഏഹ് ഒറങ്ങാ
ആഹ് ഒറക്കവാ
ഉമ് വീട്ടിൽ ആരോക്ക ഉള്ളേ
വീട്ടില് ഉമ്മ, വാപ്പ, അനിയത്തി. വാപ്പാ ഗൾഫിലാ അനിയത്തിക്ക് ജോലി ഉണ്ട് അവൾ പോയിക്ണ്. ഞാനിപ്പോ ഇന്റെ വീട്ടിലാ ഉളേ. ഡെലിവറിക്ക് വേണ്ടി വന്നാ ആഹ് ഹസ്ബന്റ് സ്ഥലം കോട്ടെ വാ
ഉമ് സ്ഥലം പറയാൻ പാടില്ല ട്ടോ. സ്ഥലം പറയാൻ പാടില്ല പറ പറയാം ഉമ് ഉമ് ഉമ് പിന്നെ രാത്രിയക്ക് ഒന്നായിട്ട് വെക്കല ഒന്നിച്ച് വെക്കലാണോ ഫുഡ് രാത്രിക്കൊക്കെ.
ഓക്കെ ആണാ ണ്.
ആഹ് ആഹ് ഈ മഴത്തൊക്കെ പ്രസവിച്ച് കെട്ക്കുമ്പോ കൊറേ തിര്മ്പാനൊക്കെ ഇണ്ടാവൂലെ അപ്പം ഒണ്ങ്ങാനൊക്കെ പ്രയാ സം എയ്ക്കാരം
ആഹ് അല്ല മുകളിൽ ഷീറ്റ് വിരിച്ചിട്ട് ഉണ്ട് അപ്പം അവ്ടെ വിരിച്ച് ഇടും പിറ്റേന്നാവുമ്പോ ഒണങ്ങി കിട്ടും. ആഹ് നല്ല കാറ്റുണ്ട് മഴയാണെങ്കിലും കാറ്റ് ഉണ്ടായാണ്ട് ഷീറ്റിന്റെ അടി കെട്ന്ന് ഓണങ്ങിക്കോളും
ആഹ് ആഹ് വെള്ള ഒക്കെ കേറോ? മഴ അധികായാൽ ഉം വള്ളം കേറ്ണ സ്ഥലം അല്ലലെ അഹോണ്ട്
അല്ല അല്ല അല്ല വെള്ളം കെറോന്നും ഇല്ല.
ആഹ് ആഹ് കൃഷിയൊക്കെ ഇണ്ടോ വീട്ടിൽ?
കൃഷി അങ്ങനെ ആയിട്ടൊന്നും ഇല്ല പിന്നെ കൊർച്ച് വാഴ ഇണ്ട്
ആഹ്
ആഹ് അതേ ഒള്ളു പിന്നെ കൊറ്ച്ച് മരങ്ങെൾ തേക്ക്, തെങ്ങ് അങ്ങനെ ഒക്കെ
അങ്ങനെ ഒക്കെ ലെ
ഉം ഇല്ല കൃഷിയായിട്ട്‌ ഒന്നും ഇല്ല പിന്നെ തണ്ണിമത്തെങ്ങ ഉണ്ട്
ആഹ് തണ്ണി മത്തെങ്ങ പർണ വത്തക്ക
ആഹ് അത് തെന്നെ.
അതെ ലെ അഹ് ഇപ്പ ഇണ്ടാവോ മഴെത്ത്
നമ്മളെ വീട്ട്ൽ ഇപ്പം ഏഹ് ഒണ്ടായിരുന്നു ഇപ്പം പിടിച്ചിട്ട് രണ്ട് മൂന്നെണ്ണം കിട്ടി ഇപ്പ അത് കഴിഞ്ഞപ്പത്തിന് നല്ല മഴയഴ്പ്പനത്തേക്കും ഒരെണ്ണം ചപ്പായി പോയി. ഇനി ഇപ്പ അട്ത്ത തൈയ് എല്ലാം ന നിൽപ്പുണ്ട് ഇനി അത് വല്തായി വര്ണം
വലതായി വരണല്ലേ
ആഹ് പിന്നെ മുരിങ്ങക്ക ഉണ്ട് മുരിങ്ങിക്ക ഉണ്ട്
ആഹ് ആഹ്
ആഹ്
അത് ഇങ്ങനെ കായുണ്ടാണ മരാണോ അതോ
മരവായിട്ടാ..
മരായിട്ടല്ലേ
ആഹ്
അത് മുരിങ്ങക്ക സ്വന്തക് ണ്ടാവുണ മരേകുലേ
ഏയ്
മുരിങ്ങാക്കായ ഉണ്ടാവുണേ സ്വ അങ്ങനത്തെ മരേക്കു
ആഹ് മുരി മുരിങ്ങക്ക മുരിങ്ങയില ഉണ്ട് മുരിങ്ങയില. നമുക്ക് കറിയുണ്ടാക്കാം.
ആഹ് ആഹ്
ആഹ്
അല്ലാതെ മുരിങ്ങകായി ഇല്ലാത്തോണ്ടല്ല അങ്ങനെ മുരിങ്ങകായി ണ്ടാവാത്തതും ഇണ്ടല്ലോ അറിയാൻ ക
ആഹ് അങ്ങനത്തെ ഉണ്ട്
ആഹ്
പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങള്
ഇവിടെ സുഖം അങ്ങനെ പോണ് ഇവിടെ മുരിങ്ങണ്ട് പക്ഷെ മുരിങ്ങകായ ഇണ്ടാവ്ണല്ല.
ഉം ഇവിടെ ഒരു മരത്തി മുരിങ്ങകണ്ട് ഒരെണ്ണത്തിലില്ല.
ഇല്ലല്ലേ?
ഉം
ഇവിടെ ഉള്ള മരത്ത്മ്മലൊന്നും മുരിങ്ങാ കായി ഇല്ലാത്തതാണ്.
ആഹ്
ഫുള്ള് മറ്റതാണ്.
ഉം
ഉം ഇന്ന് ണ്ട് ഇമ്മതേ പോലെ കുമ്പളം കുഴിച്ചിട്ട്ണ്. മത്തനുണ്ട് കുമ്പ്ളൻ.
ആഹ്
അത്ണ്ട് മത്തനുണ്ട് പിന്നെ പൂളണ്ട്. ചേനണ്ട് ചേമ്പ്ണ്ട് കൃഷിക്ക് കൂനല്ലേ?
കൂണ് കൂണ് കറി വെക്കേല്ലേ?
ആഹ് കറി വെക്കാ
ആഹ്
കൂണ് കിട്ടീട്ട് കൊറേ ആയിനിപ്പവിടെ.
ഉം
ഒരു ഇടിയൊക്കെ വെട്ടുമ്പ കാണാ ഓരോരുത്തരിങ്ങനെ തെരഞ്ഞ് നടക്ക്ണ്.
ഓഹ്
ഇടിയൊക്കെ വെട്ടുമ്പ ഇങ്ങനെയ് കൂണ് തെരഞ്ഞ് നടക്കണ കാണാ പറയാ ഓരോരുത്തര്.
ആഹ് ആഹ്
ഉം കൂണിടി
ആഹ് ആഹ്
ഉം പിന്നെ പൂളെക്കെണ്ട്വിടെ പൂളങ്ങള് ഇങ്ങനെ ഇമ്മ ഇണ്ടാക്കണം കുഴിച്ചിട്ടാണ്ട്.
ആഹ്
ആഹ് പണിക്കാരെ വിളിച്ചാണ്ട് ഇമ്മ കുയിച്ചിടീക്വാട്ട് പിന്നെ ആയിട്ട് പിന്നെ കൊറ്ച്ച് പിട്യെ കൊടുത്. ഉം പിന്നെ ബാക്കിള്ള നമ്മക്ക് അയൽവാസിയാക്കങ്ങനെ. മാ ആഹ് അങ്ങനെ കൊടു.
അവിടെ അവിടെ വെള്ളം കേറുന്ന സ്ഥലവാണോ
ഇവിടെ വെള്ളം കെറണ സ്ഥലല്ല പക്ഷെ കൊറച്ചപ്പർത്തക്കെ കുട്യൾക്ക് സ്കൂൾക്കൊക്കെ പോമ്പോക്കെ പാടത്തൊക്കെ വെള്ളയിക്കാര് അങ്ങനെ. ആണോ
ആഹ് ആഹ്
ഉം മ് കൂളിനൊക്കെ ബൈങ്കരെ കെധിയേടാണ് വള്ള എളിന്യോല്ക് പാട്ത്ത് കൂടാണ്ട് കേർണം സ്കൂൾക്ക്. ഉം ആഹ് ബടെ ഉറുളുപൊട്ടലൊക്കെ ഉള്ളന്നൊക്കെ നല്ല ഏറ്റേനി അന്നൊന്നും സ്കൂളൊന്നുംല്യേന്യല്ലോ.
ഓഹ്.
ഫുള്ള് ആം പോയേത്ത് പാട്ത്ത്ക്ക് വന്ന് അങ്ങനെങ്ങട്ട്. എല്ലോട്ത്ത് എത്തീ അന്നാലും നമ്മളെങ്ങട്ട് വരൂലാ. ഉം നമുക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടേക്കാരം റ്റൗണ്ക്കൊക്കെ.
ഉം ഉം.
ഉം പോവാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ.
ഓഹ്.
ഉം.
അവിടെ എന്താര്ന്നു സ്പെഷ്യല് അവിടെ എന്താര്ന്നു സ്പെഷ്യല്?
ഇവടെ സ്പെഷ്യല് കടായി ചിക്കൻ കടായി ണ്ട് മുരിങ്ങ താളിപ്പ്ണ്ട്. പയറുപ്പേരിം പപ്പടം പൊരിച്ചോ ഉമ് കടായി ഞാൻ ഇന്നലെ ഇണ്ടാക്കിയെച്ച് ഇന്നലെ വൈകുന്നേ രാത്രി അമ് കൊണ്ടുവന്ന ചിക്കൻ ചിക്കെൻ കൊടുന്നീനത്.
ആ റെസിപ്പി ഒന്നു പറയോ?
അത് മ്മള് ചിക്കൻ നല്ലോ ണ്ടാക്കിയാണ്ട് പൊരിച്ചണം ആദ്യൊന്ന് കൊർച്ച് ഉപ്പും മുളക്. മഞ്ഞ പൊടി ഇട്ടാട്ട് ഞമ്മള് പൊരിച്ചട്ക്ക.
ആഹ്
നല്ലോ പൊര്യണ്ട. സാധാ മ്മള് ചിക്കൻ പൊരിക്ക്ണ അത്ര പൊര്യണ്ട കൊർഞ്ഞൊരു ഹാഫ് വേവ് പൊരിച്ച്ട്ത്തിട്ട്. പിന്നയ്ക്ക് സവോളരിയ പിന്നെ തക്കാളി വേണ അതും നല്ലോ ചേർതാക്കി അരിഞ്ഞമതിയൊക്കെ. അത് ആഹ് പിന്നെ ഇഞ്ചിം. പച്ചമുളകും വെളുത്തുള്ളിം. ചതച്ചാണ്ട് പേസ്റ്റ് ആക്കണ്ട കൊർഞൊര് ചതഞ്ഞാ മതി. ഇങ്ങട്ട് പിന്നെ. ഇതേ പോലെ വെൾചെണ്ണേ അല്ലെങ്കി കോയി പൊരിച്ചോയലോ ഓയിൽണ്ടാവും മ്മള് കോയി പൊരിച്ചിന്റെ ബാക്കി ബാലൻസോയിൽ. ഓഹ് അയിക്കിട്ടാലും മതി.
ഓഹ്
ഐക്ക് ഉള്ളി ഇട്ടിട്ട് നല്ലോ വാടണം ഉള്ളി ഉള്ളി നല്ലോ വേം വാടാൻ വേണ്ടി കൊറച്ച് ഉപ്പ്ട്ടാ മതി. ങ്ങട്ട് അഹ് നല്ലോ വാടിട്ട് തക്കാളി ഇടാ തക്കാളി ഇട്ടിട്ട്. പിന്നെ ഈ പേസ്റ്റിലെ ഇഞ്ചിം, വെളുത്തുള്ളിയൊക്കെ അത് കൊർച്ചിടാ. കൊർച്ചിട്ടിട്ട് അതൊക്കെ പാട കൂട്ടി നമ്മള് നല്ലോ എളക്കീട്ട്. പിന്ന അയ്ക്ക്. മൊളക് പൊടി കൊർച്ചിട പിന്നെ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി, ഗര മസാല. അങ്ങനെക്കെട്ടാണ്ട് പിന്നെ കൊർച്ച് തൈര്, ചെപ്പ്, പൊതീന, അങ്ങനെ അതും കൊറീച്ചിടാ അമ്മക്ക് പാകത്തിന് നോക്കി ക്കിട്ടിട്ടാ മതി പുളിയൊക്കെ നോക്കിട്ട്ങ്ങനെ മാണങ്കി ഇനി പാർന്നൊട്ക്കാ. പിന്നെ ടൊമാറ്റോ സോസും, ചില്ലി സോസും, ഇണ്ട് അതും കൊർച്ചീശെ പാരാ ഉം ഉം പിന്നെ ചെർനാരങ്ങ ഇണ്ടെങ്കില് ഒരു കഷ്ണോ അല്ലെങ്കി ഒന്നോ പിഴിഞ്ഞാല് നല്ല പുളി ഇണ്ടാവും അമ്മക്ക് പുളി ഇഷ്ട്ടള്ളോല്ക്ക് രസാണ്.
ഉം ഉം.
ഉം അപ്പ പുളിക്കൻസരിച്ച് പാരാ ഇന്നട്ട് പിന്നെ ഈ പൊരിച്ച് വെച്ച കോയി അമ്മള് അയിക്കെട്ടട്ട് നല്ലോളം ഒന്ന് എൾക്ക്യാണ്ട് ഇട്ത്ത് വെക്ക.
ഉം ഉം ഉം.
ഒന്നും പറ്റൂല രണ്ട് മൂന്നീസം ഒന്നും പറ്റൂല ചൂടാക്കി കൊണ്ടടുക്കാംമ്മക്ക്.
ആ ആ.
ഉം ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യന്നുല്ല നല്ല ഇതിൽ നിക്കും. ഞാൻ ഇവിടെ വൽക്ക് അധികം ഇഷ്ടാതാണ് അപ്പൊ വേഗം ഞാനത് കടായി ഉണ്ടാക്കും.
ഉം ഉം
ഉ പിന്നെപ്പ പോരായുള്ള ചോറൊക്കെ ഉണ്ടെങ്കില് നമ്മുക്ക് വൈന്നേരം നെയ്ച്ചോറോ അങ്ങനെയൊക്കെയ ഉണ്ട് ആക്കല വേണം
ആഹ് ആഹ്
ഉം രാവിലെ ഇതേപോലെ ദോശ ചുട് ദോശ ചുട്ടീ ന് ഇത്ക്ക് ദോശക്കും നല്ല ടേസ്റ്റാ പത്തിരീക്ക് ദോശക്ക് ഉം ആക്കോ കൂട്ടി കഴിക്കാൻ നല്ല ടെസ്റ്റാ.
ബൊറാട്ട ആണോ അരി പത്തിരി ആണോ?
അരിപ്പത്തിരി
ഓ ഓ
അരിപ്പത്തിരിക്ക് കട്ടില്ലാത്ത നൈസ് പത്തിരില്ലേ നമ്മൾ നോമ്പിനൊക്കെ ചൂട്ണേ ആ അത്ക്ക് ഐക്ക് ദേ പോലെ നമ്മൾ കു കൂട്ടാ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാ ഉം ന്നയിക്കോട്ടെ പിന്നെ വിളിക്കട്ടോ.
ഓ ഓ ശരി
ആഹ്